മ് ഹലോ കേൾക്ക്ണില്ലേ
ആ കേക്ക്ണ്ട് പറയൂ
ഹ് ഹ് അല്ലേ കൊറേ ആയിങ്ങനെ വിളിച്ചിട്ട് കിട്ടാതെ
മ് അത്ഇബടെ റേഞ്ചിന്റെ പ്രശ്നണ്ട് അതോണ്ടേക്കാരവ് യ്യ് കൊറേയിസായോ വിളിക്കലൊട്ങ്ങീട്ട്
ല്ല്യാ ഞാപ്പന്ന് തൊട്ങ്ങീട്ടൊള്ളൂ
ആ മഴയ് റ്റീ എല്ലാരും വിളിക്കുമ്പോ ഇങ്ങനെ പറയ്ണ്ട് റെയിഞ്ച് പിന്നെ കിട്ട്ണില്ലൃ ൻക്ക് വീട്ട്ന്ന് മ്മക്കെ വിളിക്കുമ്പോ പറീണ്ട് മ് ന്തൊക്കെ ഇണ്ട്ന്നട്ട് ചായൊടിക്കാറായോ
ചായ ഔല്ലൃ ക്ക് ചായ മഗ്രിബ് ബാങ്ക് കൊടുക്കണം ഹെ ഹെ അപ്പളെ കുടിക്കാൻ തോന്നൊള്ളൂ
മ് ഒര് കണക്കിന് അതാ നല്ലേത്
അ ഹ ഹാ അതാമക്ക് ആ നോമ്പിന് ശീലാവ്ണാണേ
ആ ആ ആഹാ ശെരിയാണ്
തൊടൊർന്ന് കൊണ്ടോവും പിന്നെ ഇബരെഇപ്പവിടെണ്ട്ന്നുണ്ടെങ്കിൽ വേണം ന്നേർത്തെ അവര്ന്ന് പൂട്ടി പോയിക്ണ്.
ഉം അപ്പൊ എന്താ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ അതോ വേറെ എന്തെങ്കിലും ഇണ്ടാക്കോ?
ഇല്ല ചെൽപ്പൊ എന്തേലും ഇണ്ടാക്കും ഇന്ന് ഇപ്പൊ ഒന്നുണ്ടാക്കിണില്ല ബിസ്ക്കേറ്റൊക്കിരിക്ക്ണ്ട്. അല്ലെങ്കി ചെലപ്പം ഇന്നലെ പഴം പൊരിച്ച്.
ഉം
എന്നാ അയിക്കോട്ടെ
ഉം ഉ ഉം
ആഹ
മക്കളൊക്കെ എന്ത്യെ
മക്കള് ഇതാ മൂന്നാളാ ഇള്ളത് മോന് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കുകയാണ് മോള് ഇപ്പോ പ്ലസ്. റ്റൂക്കായി ഒരു ചെറിയ ആള്ണ്ട് ഒന്നാം ക്ലാസ്സിൽ ഒര് ചെക്കൻ. ഇന്റെ മോത്തോക്കിരിക്കണ്ട്. അവിടെ?
ഇവിടെ ഒരാള് ഏഴിലാണ് ഒരാള് ഒന്നാം ക്ലാസ്സില് ഉ
ചെറിയ മക്കളാല്ലേ രണ്ടാളൊള്ളൂല്ലേ
ആഹ ഇപ്പം പ്രഗ്നന്റ് ആണ്. ഉ ഉം ആറാം മാസം.
ആഹ അയ് ശെരി.
പിന്നെ എന്തൊക്കെന്നിട്ട് വീട്ടില് കൊഴപ്പൊന്നുല്ലല്ലോ.
ഇല്ല കൊഴപ്പൊന്നില്ല ഉം ഉം ഓരോ. കുട്ട്യാളെ ഓലെ ഇപ്പെവിടെ ഗൾഫിലാ?
ഇവിടെണ്ട് നാട്ടില്ണ്ട് ഇവിടെ നാട്ടിലുള്ള ആളാ ഉം കൊഴപ്പൊന്നുല്ല സുഖായിരിക്ക്ണ്. ഇനി മക്കളപ്പൊ സ് സ്കൂളി ടു ട്ട് വന്നാല് അപ്പം ചായ വാണ്ടി വരില്ലേ?
-ല്ല ഓര് ചെറിയാൾക്ക് ഒന്നും കൊണ്ടോവൂല ഓന്. അപ്പ ഞാൻ ഇവിടെ വന്നാ ചോറട് കൊടുക്കും ഓന് രാവിലത്തെ കടിയാ കൊണ്ടോ വെയ്.
അയ് ശരി ആഹ് ആഹ്
അതാണ് പിന്നെ മോള് ഓള് സ്കൂളിട്ട് വന്നാ ഒന്നും തിന്നൊന്നില്ല. ചോ സ്കൂൾക്ക്‌ ഓള് ചോറ് കൊണ്ടേയ്ക്ക്ണ്. ഓൾക്കും തന്നെ ഇഞ്ഞി കൊറച്ചയുമ്പം എന്തേലൊക്കെ മതി ഇപ്പ വാണ്ട. ഉം പിന്നെ മൂത്തോൻ ചെലപ്പോ അധികം അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാ വെര. ക്ലാസ്സ്‌ കഴിഞ്ഞിട്ട് ഓൻ വെല്യ ആളായിലെ
ഉം എന്തേലും ഇവിടെ പിന്നെ ചായ തെരക്കാ നാലുമണിയായ ചായ. ചായ ഇണ്ടാക്കി വെക്കും നാലേക്കാല് ആകുമ്പോത്തിന്ന് ഒരു ട്രിപ്പ് വരും പിന്നെ അടുത്ത്. അത്‌ കഴിഞ്ഞാൽ നാലര ആകുമ്പോൾ ഇന്റെറെ മക്കൾ വരുമ്പോൾ നാലര നാല് നാല്പ്പതാകും അപ്പോത്തിന്. അടുത്ത ആൾക്കാര്. ഓര് ചായ ചൂടാക്കി വെക്കണം ഓര്ക്ക്‌ സ്നാക്സും കാര്യങ്ങളും. ബിസ്ക്കറ്റൊക്കെ തിന്നാ അവര് വയറ് നെറയില്ല പറയും. അപ്പൊ എന്തേലൊക്കെ ആയിട്ട് വേണം എന്നാ ചോറ് തിന്നുല്ല.
ചോറ് തിന്നുല ചോറ്ന്നാ ഇന്കി കുഴപ്പമില്ല അതാണ്.
ആ ചോറ് തിന്നൂലെ മക്കള് ചോറ് തിന്നൂല എന്ത് പറഞ്ഞിട്ടും കാര്യല്ല ചോറ് കഴിക്കൂല.
ഉം
ഭയങ്കര ബുദ്ധിമുട്ടാണ് ബേക്കറി വാണം അല്ലെങ്കിൽ പിന്നെ. അ എന്തേലും നമ്മൾ ഉണ്ടാക്കണം ആ സമയത്ത് ഒക്കെ
മ് മ്
ഇബടെ ഒരു ബിഗ് ഫാമിലിയാണ് അപ്പൊ പിന്നെ ഇണ്ടാക്കുമ്പോ ഒരുപാടിണ്ടാക്കും ക്കും വാണം അപ്പൊ പിന്നെ ഉ ഭയങ്കര റിസ്ക്കാ
തറവാട്ടിലയ്ക്കാരം അതാണ്ലേ
ആഹ് ആഹ് അപ്പോ കൊർച്ച് ച്ചൊന്നല്ലല്ലോ ഒരുപാടുണ്ടാക്കും വേണം അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉം
ഞാൻ തറവാട്ടിലാകുമ്പോ അങ്ങൻത്തന്നേയ്ന്നു എല്ലാ ഇവിടെ ഓര് ഇവിടെ നാട്ടിലാ കെ സി ബി യിലാ
അയ് ശരി ആഹ് ആഹ് ആഹ് ആഹ് ഉം ആഹ് ആഹ്
ഉം.
നാട്ട് എന്നും വെരുഅയ്ക്കാരംലേ വീ
ആഹ് എന്നും വരും ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് യാത്ര
ആഹ് ശരി
പോയി വരും ഉം
മഴ എങ്ങനെണ്ട് അങ്ങണ്ടൊക്കെ മഴ എങ്ങനെണ്ട് ചോയ്
മഴന്ന് മഴന്നേയ്ന്നല്ലോ എടേലൊന്നൊലർ ച്ചട്ടി അയ്ല് അയ്‌ല്മ്മെക്കൊണക്കി ഒക്കെ പാഞ്ഞു പോയെടുത്തൊണ്ട്രാണ്ടിവന്നു പിന്നെ
ഉം അതന്നെ
ആ ആഹ്
മഴന്നെ ഇപ്പോ ഇനിയിപ്പോ സ്കൂൾട്ട് വര്ന്നെ നേരത്തെ അധികം മഴയ്ക്കാരം
പിന്നെ
പൊർത്ത്ക്കെറങ്ങാൻ തോന്നൂല്ലാ മഴയായത് കാരണം മക്കളൊക്കെ അകത്തിരുന്ന്ട്ടൊ ട്ടോരൊ വിക്രസിലായിക്കാരം സ്കൂള് വിട്ട് വന്നാ ഇഞ്ഞി തല്ലും പിടിയും ആ അതന്നേണേ പൊർ ത്തർങ്ങാൻ പറ്റാത്ത കാരണം ഫോണാണ് അധികെയ് ഫോൺ വേണം ഒക്കത്തിനും അല്ലങ്കി പിന്നെ തെരക്ക് കൂടി തല്ലൂടി കൃതിം പിന്നെ ദേഷ്യം വരും മനുഷ്യന് ഒക്കപ്പാടെണ്ട് കാണുമ്പോ
ആഹ് ഇനിപ്പോ വീട് പണിയൊക്കെണ്ടോന്നിട്ട്
ഇല്ല ഒന്നും നോക്കിട്ടീല്ല
അതെ തറവാട്ടിലോ ഇനി ആരെ പോ മൂത്താളാ ഇനി പോ
രണ്ടാമത്തെ മൂത്താളിപ്പോ ഇവിടെ തറ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തേണ് ഞാന്
നോക്കാനൊക്കായിന്നാലും
ഏ നോക്കാനൊക്കായി ഒന്നും അങ്ങട് സെറ്റ് റ്റായിറ്റില്ലാ
ഉം പിന്നെപ്പോ ഉം സ്ഥലം ണ്ടെങ്കി കൊയ്പ്പൊന്നുല്ല്യാ സ്ഥലം വാങ്ങീക്ക്ണാ
സ്ഥലണ്ട് പ്പൊ അവിടെ ഉം അവിടെ കേ ട്ട്യാലോ വെച്ചിട്ടേ
ആഹ് ആഹ് ഗോൾഡൊക്കെണ്ടെങ്കി സുഖാ പൊ സ്ഥലണ്ടല്ലോ
ഉം
ഏഹ്
ഗോൾഡിന് നല്ല റേറ്റ് ഇണ്ട് ഇപ്പോ ഗോൾഡൊക്കെ ഇണ്ട് കൊറച്ചൊക്കെ ഇരിക്ക്ണ്ട് ആഹ് പ്പൊ ആദ്യത്തിനേക്കാൾ ഇത്തിരി കൊറഞ്ഞ്ക്ക്ണ് റേറ്റ് ഒക്കെണ്ട് നല്ല ഇപ്പൊ
ഏഹ്
റേറ്റ് ഇണ്ട്ന്നാലും ഞമ്മളെ ഗോൾഡ് എടുത്താ അന്നത്തെ റേറ്റ് ഒന്നല്ല അറിയാ. ഇരട്ടിമലരട്ടിണ്ട് ഉം.
ന്നെ മൂന്നായിക്കണ്.
ആഹ് അതന്നെ.
ഉം. ആഹ് ഇണ്ടേ ഇടുക്കുമ്പോ പോകലന്നേണ് പോവലന്നണ്. കൊടുക്കുണോര് ഒന്നും കൂടി കൂടിയങ്കിന്ന് വിചാരിക്കും.
ആഹ് അതന്നെ എടുക്ക്ണോര്ക്ക് കൊറഞ്ഞങ്കീന്നും വിചാരിക്കും. ഒരു പവൻ കിട്ടണം എന്ന് ഇണ്ടെങ്കി ഒന്നെ ഇരുപത്തഞ്ചൊക്കെ വാണം ഇപ്പൊ.
ഉം ഉം ആഹ്.
ഇപ്പ കല്യാണം കഴിക്കണ ഓര്ക്ക് ഒക്കെ ഭയങ്കര ഇതാ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ
ക്കിട്ടണ ആൺ കുട്ടിക്കാണ് ഇപ്പൊ അധികം ബുദ്ധിമുട്ടെ. പെൺകുട്ടിയോളെക്കാട്ടിം ഓർക്ക്പ്പ ഒന്നും സ്ത്രീധനൊന്നും കിട്ടാതെ പണ്ട ണ്ടാക്കണ്ടേ.
ഇപ്പ അങ്ങനെല്ല ഇപ്പൊ പെൺ കുട്ടിയാൾക്ക് പിന്നെ കൊഴപ്പൊന്നുല്ല ഓ
ഓൽക്കിപ്പ നമ്മള് സാധ്യം കൊടുക്കണ അത്ര വാണ്ട ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ.
പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പ ആണുങ്ങൾക്കാണ് ചെലവ് കൂടുതൽ പിന്ന ക്കല്ല ഉം.
ഉം.
പിന്നെ വേറെന്താ അന്നിട്ട്
ഉം. നിന്റെ ചായപ്പണി കെയിഞ്ഞാ?
ഇല്ലില്ല തുടങ്ങണൊള്ളൂ ഇപ്പ ണ്ട് ക്കായിട്ട് ഇണ്ടാക്കണം അല്ലെങ്കി പീടീയെന്ന് എന്തെലും വേടിച്ചു കൊണ്ടണം ബേക്കറി ആയിട്ട്. ആഹ് അവർക്ക് അതൊന്നും വെശപ്പ് മാറൂലാന്ന് പറിം.
ജോലി എന്താ?
ഓല് ഫർണിച്ചറിന്റെ സെയിൽസിങ്ങാണ് ഉം.
ഉം. ആഹ്.
പിന്നെ
യാറപ്പ.
നേരെ എന്താ ഇപ്പന്ത ഉച്ചക്ക് ഒർങ്ങലിണ്ടാ ഈ അസറിന്റെ നേരത്തെൊ ഒരു ഒറക്കം വരും
ഇല്ല്യ ഒറക്ക് ഇന്നോന്നും ഉറങ്ങലില്ല മോന് ഇവിടെ എത്തണ ടൈം ആണ് ഒരു മൂന്ന് മണി ടൈമില്.
ഹാ.
സ്കൂളിട്ടിട്ട് ആ പിന്നെ ഒറങ്ങൂല. ഉം.
എനിക്കാണെ അസറിന്റെ ടൈമില ഒർക്കം വര അപ്പോത്തിന് പിന്നെ അടുക്കളെ കേറാനായി.
ഇമ്മിം ഇപ്പൊക്കെ ഇണ്ടാ വീട്ടില് ആടെ.
ആഹ് ഇബടെ എല്ലാരും ഇണ്ട് ഇൻക്ക് അവിടെ ഇമ്മിപ്പിം അനിയത്തിണ്ട്.
ആഹ്.
ഉം.
ഉം വയസ്സ് പ്രായായിക്ക്ണോ അവർക്ക് വെയ്യായി ഒന്നുല്ലലോ.
ഇല്ല ഇപ്പ കൊഴപ്പന്നുല്ല ഇപ്പ രണ്ടൂട്ടർക്കും കൊഴപ്പന്നുല്ല പ്രായൊന്നും ആയി ട്ടില്ല.
അവിടെ ഞങ്ങക്ക് തറവാട്ടിൽ ഇമ്മണ്ട് ഇമ്മാക്ക് കൊറച്ച് പ്രായയിക്ക്ണ്. നടക്കാനൊക്കൊരു ബുദ്ധിമുട്ട്ണ്ട്
അത് ശെരി ആ ആ ആ ഇവിടെ പ്പാക്ക് അറുപത് ആ അറുപത് പ്പൊ കയ്ഞ് ഉമ്മാക്ക് ഉം
രണ്ടാളും ഏകദേശം സെയിമെന്നേണ് വയസ്സൊക്കെ
ഉം വേറെന്താന്ന്ട്ട് കൊയ്പ്പൊന്നുല്ലല്ലോ
ഇല്ല പ്രത്യേകിച്ചൊന്നുല്ല ഉം ആ
അയൽവാസികളൊക്കെല്ലേ ങ്ങക്ക് ഉം ഉം
അത് തറവാടിന്റെ അടുത്തെ ന്നെണി ഉം വെ അമ്മോസൻ്റെ പെങ്ങളെ സ്ഥലം വാങ്ങിറ്റോല് വീട് വെച്ചതാ
അത് ശെരി ആ ആ അമ്മായിടല്ലേ
ആ അമ്മായിടെ സ്ഥല അപ്പൊ ത് ലെന്നെ കുടുംബക്കാരന്നെനിങ്ങനെ അട്ത്തട്ത്ത്ണ്ട്
എത്ര സെന്റ് സ്ഥലണ്ട്
പതിനൊന്ന്
പതിനൊന്ന് ആ
ഉം
പിന്നെ എന്താണ് വെല്യ വീടാ
അല്ല ചെർതാണ് മേലക്ക്ണ്ട്ന്ന് മാത്രം ചെറിയ വീടന്നേണ്
ഉം
ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ്ണ്ടാവുള്ളൂ മേലേം താഴെ കൂടി ആയിരത്തി അറുന്നൂറ്
ഉം ആ ആ
അന്ന് ചെർ ചെറിയ വീടായി-
ഉം ഉം കൊറായോ വീട് ര്ന്ന്ട്ട് പ്പോ
ആ ഞങ്ങള് പതിനൊന്ന് വർഷയ്ഞ്
അത് ശെരി ആ ആ ആ
മക്കൾ ചെർതാവുമ്പോ ഇര്ന്ന്ണ്
ആ ആ
നേരത്ത് പോന്ന് ങ്ങള് ഇളേച്ചമ്മാരൊക്കെണ്ട് അപ്പൊ എല്ലാരും കല്യാണം കയ്ക്കാനൊക്കായപ്പഴേ
ആ വേഗം പോന്നു ല്ലെ ആ ഞങ്ങൾവടെ കല്യാണം കഴി- പ്പെരായപ്പത്തിനോല് മേലക്ക്ട്ത്തു അപ്പൊ പിന്നെ സ്ഥലം ഇഷ്ടം പോലെണ് വീട്ടില്
ആ അവിടെ സ്ഥലൊക്കെണ്ട് എന്നാലും അവിടെ അഞ്ച് റൂമേറ്റ്ണ്ട് ഞങ്ങള് കൂടെ തറവാട്ടില് ഓടിട്ട വീടാണ് അഞ്ച് റൂമ്ണ്ട്
ഇവിടെ വാർപ്പിന്റെ വീടാണ് താഴെ നാലും മേലെ മൂന്നെന്നെയാ അങ്ങനെ മൊത്തം ഏഴ് റൂമ്ണ്ട് ഉം അപ്പൊ പിന്നെ മേലക്ക് ഓരെ കല്യാണായപ്പോ മേലക്ക് ട്ത്തു അപ്പോ പിന്നെ എല്ലാരും ഒന്നിലായി അന്ന് ഒരാക്ക് ഒരാക്ക് തോർത്തെയാ മതിയെന്നു അത് ചെയ്‌തീല ഇപ്പൊ എല്ലാരും പെര ഒന്നും കൂടെ മേപ്ട്ട് എട്ക്കട്ടെ വിചാരിച് അതങ്ങനെ നിന്നു ഉം ഇന്നാ വെരിണ്ടാവും വേറെ വിശേഷൊന്നുല്ലല്ലോ കൊഴപ്പൊന്നുല്ലല്ലോ ഉം ശരി അസ്സലാമലേക്കും
അലൈക്കും സ്ലാം